ഹലോ
കേക്കണില്ലേ
ആ ഇപ്പ കേക്കാവേ
ഫുഡോക്കെ കയിച്ചാ
ആ ഫുഡൊക്കെ കഴിച്ചു ചുമ്മാ വിശ്രമിക്കാൻ കെടക്കുവ ഒറക്കം വരുവാ
ആഹ് ഫുഡ് കഴിച്ചന്ന് കെടന്നാ അപ്പൊ അങ്ങനെ മയങ്ങുംയല്ലേ
ആഹ് അതെ പിള്ളേര് വരുമ്പോഴേക്കും എണീറ്റാ മതിയല്ലോ
ആഹ് എന്തായരുന്നു കറി
കറി മീൻ വറുത്തതും മോര് കറി പയറ് തോരനും
ആ അവിടെ മീനൊക്കെ കിട്ട്ണ്ടോ
ആ മീൻ കിട്ടുന്നുണ്ടോന്ന് ചോദിച്ചാ ഈ വളർത്ത് മീനാണേ കായലല്ല കായൽ മത്സ്യല്ല വളർത്ത് മീൻ കിട്ടുന്നുണ്ട് എന്നാലും- ഒത്തിരി ഫ്രഷ് ഒന്നും ആയിരിക്കില്ല നീ പിള്ളേ കൊച്ചുങ്ങൾക്ക് മീൻ നിർബന്ധമായതുകൊണ്ട് മേടിക്കും ന്നതാ
ആഹ്
ഉം
എന്നാ പിന്നെ എന്റെ മക്കള് മീൻ കൂട്ടില്ല ആകെ കൂട്ടുക ചെമ്മീന് കൂന്തള് അയല അങ്ങനെ വലിയ മുള്ള് ഇല്ലാത്ത ഐറ്റംസ് മുള്ള് പേടിച്ചിട്ടാ കേട്ടോ അല്ലാതെ മീന് ഇഷ്ട്ടവില്ലാഞ്ഞിട്ടല്ല
കൂന്തലൊന്നും എനിക്കത്ര ഇഷ്ടമല്ല എനിക്ക്‌ ഒരു പ്രാവശ്യം കൂന്തല് കഴിച്ചിട്ട് പനിയും ഛർദ്ദിയൊക്കെ- വന്നിട്ട് പിന്നെ എനിക്ക് ആ കൂ - കൂന്തല് കഴിക്കാൻ ഭയങ്കര പേടിയാണ് പിന്നെ ചെമ്മീൻ കൊഴ-
രണ്ടാമത്തോനുക്കും എന്താ അലർജി ഇണ്ട് ബീഫിന്റെ ഇപ്പൊ ഈ അലർജിന്റെ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു അലർജിയുള്ളവർക്ക് - ഇങ്ങനെ ഇങ്ങനത്തെ മീനൊന്നും കൊടുക്കരുത് കൂന്തള് ചെമ്മീന്-
എങ്ങനെയാ വരുന്നത് ഇങ്ങനെ മേലൊക്കെ തടിച്ചു വരുമോ
ആഹ് അവന് അറിയില്ല ഒരീസം - അങ്ങനെ അതേപോലെ കൊറേ കഴിഞ്ഞെന്നു ശേഷംമാണ് അവക്ക് ബീഫ് കൊടുക്കല് തൊടങ്ങിയെക്കണ് തന്നെ കൂട്ടൂലാ ആള് അപ്പൊ എന്താ അത് കൂട്ടാത്തെന് ചോദിച്ച ഞാൻ അങ്ങനെ നിർബന്ധിച്ചച്ച് കൊടുത്ത ഒറ്റ കഷ്ണം കൊടുത്തിട്ടുള്ളൂ
ഉം ഉം
അത് രാത്രി ഇങ്ങനെ- ചൊറിഞ്ഞപ്പോ ഞാനായിത് വിചാരി നീ കെടുക്കണോടത്ത് എന്തേലും കടിച്ചതാവും വിചാരിച്ചു ന്നാകെ പൊന്തി പിന്നെ വന്നേ പിന്നെ ആരിക്കും അതേപോലെ സമൂസ കഴിച്ചപ്പോ വന്നേ അപ്പൊ ഞമ്മളിങ്ങനെ എന്താണ് പുറത്ത് പോയപ്പോ ചിക്കന്റെ കഴിഞ്ഞിക്കാണ് പിന്ന എടട്ട് തന്നെയാണ് അവര് തന്നതൊക്കെ അപ്പൊ വേടിച്ച് തിന്നേ ചെയ്തു അപ്പൊ ഓനക്ക് അപ്പ വന്ന
ആ ആ ആ എനിക്കാണെങ്കിലും അതെ എനിക്കും അലർജിയുണ്ട്
എനിക്കയത്
ബീഫിന്റെയാന്ന്
ആഹ്
ആ എനിക്കും അലർജി ഉണ്ട് എന്താ കഴിക്ക എന്ത് കഴിക്കണേ എന്നന്ന് ഇതുവരെയും പിടികിട്ടി- ട്ടീട്ടില്ല സാമ്പർ കഴി - ചിക്കൻ കഴുക്കുമ്പോഴൊക്കെ അലർജിയുണ്ട് ഞാൻ കൊറേ ഡോക്ടറെ കണ്ടു ഹോം - മിയും അലോപ്പതിയും ആയുർവേദം ഒക്കെ കണ്ടിട്ട് പോയിട്ട് ഒരു കുറവില്ല പിന്നെ വരുമ്പോൾ ആകെ ഒരു ഗുളിക ഉണ്ട് ഈ ബാസ്റ്റന്നും പറഞ്ഞത് ആ ഒരു ഗുളിക കഴിച്ചു കഴിഞ്ഞ ഒരാശ്വാസം കിട്ടും നമ്മൾ എന്താ എന്തൊക്കെ കഴി- എഴുതി വെക്കണം നമ്മൾ ഇന്ന ദിവസം എന്ത് കഴിച്ചു ഒരാഴ്ച
ശരിയണേ അതുപോലെ പിന്റെ പ്രശ്നവും ഞാന് ഒരു അഞ്ചാറ് മാസം മുന്നെ ഒരു കല്യാണത്തിന് പോയി വന്നപ്പോ ഒന്നുറങ്ങീതാ കല്യാണം കഴിഞ്ഞു വരുമ്പോൾ ഒന്നുറങ്ങും ഒറങ്ങിണീച്ചപ്പോ തല ഭയങ്കര ചൊറിച്ചില അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി താരന്റെ പ്രശ്ന അതുകൊണ്ട്ച്ചി ഇങ്ങനെ ചീകി അല്ല മറ്റേ ചീർപ്പ് നല്ല ചീകപ്പോ ഒന്നും മാറുന്നില്ല എനിക്ക് സഹിക്കാൻ പറ്റാതായപ്പോ ഞാൻ ചെറുനാരങ്ങ മുറിച്ചിട്ട് അതിങ്ങനെ ഒ രതിട്ട് അപ്പ മാറിട്ടാ മാറിട്ട് ഞാൻ വിചാരിച്ചു അതയിരിക്കും താരന്റെന്നെ പ്രശ്നമാ എന്നുള്ളതില് ഞാൻ പോയി കുളി ചെറുനാരങ്ങ തേച്ചാലച്ചിട്ട് പിന്നെ ഒരിക്കലും അതേപോലെ ഒന്ന് വെറുതെ ഒന്ന് ഒറങ്ങിണീച്ചപ്പോ ഇങ്ങനെ വന്നപ്പോ ഞാൻ ചെറുനാരങ്ങ തേച്ചിട്ടൊന്നും മാറുന്നില്ല കുറേ സഹിച്ചു ഒരു അരമണിക്കൂർ മുക്കൽ മണിക്കൂർ കഴിഞ്ഞ പോണൊണ്ടിട്ടാ അവര് സഹിക്കാൻ പറ്റാത്ത ഒരു തലൊക്കെ കറങ്ങണ പോലെ
ആഹ അതേന്നെ ഈ ചോറി ചൊറിച്ചില് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശീരം തളർന്നു പോകും തലകറങ്ങുകയും ചെയ്യും
ആഹ എന്നിട്ട് അങ്ങനെ ഉണ്ടായി പിന്നെ ഞാൻ അപ്പഴൊന്നും ആരോട് പറഞ്ഞില്ല അത് ആണെന്ന് മനസ്സിലായില്ല ഇത് പിന്നെ നാത്തൂന്റെ മോന്റെ കല്യാണം ഉണ്ടായിരുന്നുത് വൈകുന്നേര റിസപ്ഷൻന്ന് അന്ന് രാവിലെ അവളെ വീട്ടിൽ പോയിട്ട് കൊണ്ടരാൻ പോയപ്പോ അവിടുന്ന് കുട്ട ബിരിയാണി മേടിച്ചു പിന്നെ വന്നട്ട് പൈനപ്പിളിന്റെ ജൂസ് കുടിച്ചട്ട് അടെ അങ്ങനെ ഇരിക്കയാണ് റിസപ്ഷനല്ല അ കേറുമ്പോ ജ്യൂസ് കുടിച്ചു ഇരിക്കുമ്പോ കുറച്ച കഴിഞ്ഞപ്പം ഇതയേ പോലെ ഉണ്ടായി പിന്നെ ഇത് മൊത്തം ചൊറിച്ചിൽ തുടങ്ങി ചൊറിഞ്ഞു ലാസ്റ്റ് ഇന്നെ എല്ലാരും കൂടി ഇരുത്തങ്ങാട് കൊണ്ടപയി അപ്പോളാണ് അലർജി അന്റെ പ്രശ്നുണ്ട്ന്ന്ങ്ങെ പറഞ്ഞു എന്നോട് ചോദിച്ച് ഇതുപോലെ വല്ലതും വന്നിയ ച്ചെപ്പോ ഞാൻ പറഞ്ഞു തലക്ക് മാത്രം ഇങ്ങനെ വന്നിന്ന് മൊത്തത്തിങ്ങന വരുന്നത് ആദ്യമായിട്ടാണ് ഞാൻ അപ്പൊ അപ്പൊ അവര് വന്നെന് പ്രോപ്പറായിട്ട് നിങ്ങള് ഗുളീക് ഒന്ന് കുടിക്കേണ്ടന്നാണ്
ആഹ് എനിക്ക് പുഴു കടിച്ച പോലെ ഇങ്ങനെ ത ഈ തണുർത്ത വരും ഇന്നെപ്പ തടിച്ചങ് വരുവേ തടി ച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഉ ചൊറിച്ചിലോട് ചൊറിച്ചില കുറേ ഞാൻ ഗുളിക കഴിക്കാതെയക്കെ കുറേ നോക്കും പക്ഷെ നമ്മൾ കുറച്ച നേരം കഴിയുമ്പോഴേക്കും ഗുളിക കഴിച്ചു പോകും അതുമാതിരി സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചില് വരും ചോറിച്ചില് വരുന്നവർക്കേ ആ ബുദ്ധിമുട്ട് പറഞ്ഞാ മനസ്സിലാവുള്ളൂ ആഹ് ഞാൻ ഇഞ്ചക്ഷനൊന്നും അടിച്ചില്ല
ആഹ് ഇംഞ്ചക്ഷന് അടിക്കാം അടിച്ചിട്ട് ചിലവരൊക്കെ എന്തിനും അടിച്ച് ചോയിക്കല്ലേ നമ്മക്ക് അറീലല്ലോ. അപ്പത്തെ ആഹ് രീതിയിൽ അവരടിച്ച് അവരടിച്ച് കഴിഞ് വിടാ എന്നൊക്കെ ഞാന് മാറിക്കിട്ട് ആഹ് അങ്ങനെ പിന്നെ ഞങ്ങള് കുടുംബത്തിലൊരു ഡോക്ടർണ്ട് ഇപ്പൊ അപ്പൊ അവനോട് ചോദിച്ചപ്പോ അവൻപറ്ഞ്ഞ് നിങ്ങളതിന് ഗ്ദളികൊന്ന് കുടിക്കണ്ട. രണ്ട് സ രണ്ട് സാധനങ്ങൾ തമ്മിൽ ചേരാതെ വന്നാലും നമുക്ക് അങ്ങനെ ഉണ്ടാവും റിയാക്ഷൻ ഉണ്ടാവുന്ന് പറ്ഞ്. അല്ലാതെ നിങ്ങക്ക് ഒ
ശരിയാ അപ്പൊ എങ്ങനെയാണെങ്കിൽ എനിക്ക് സാ ബാറിലൊക്കെ ഇടുന്ന കഷ്ണങ്ങളൊക്കെ വിരുദ്ധമായിട്ടുള്ള കഷ്ണങ്ങളല്ലേ? ചിലപ്പോെങ്കി അധീന്നെക്കെ കയറിപ്പിടിക്കണേ ഇരിക്കും എന്താന്നന്നും അറിയത്തില്ല വരുമ്പോ അതിന് ചെറിഞ്ഞെഴിയുമ്പം കൊറച്ച് നേരം കഴിയുമ്പോ ഗുളിക കഴിക്കും. ഗുളിക കഴിക്ക്മ്പോ കൊറച്ച് നേരം കഴിയുമ്പോഴേക്കും ഒരാശ്വാ ശ്വാസം കിട്ടും
അതെന്താന്ന് നമ്മള് കണ്ടുപിടിക്കാണെങ്കിൽ നമ്മളി അന്ന് തിന്ന സംഭവങ്ങളൊക്കെ പിന്നീ തിന്നോക്കേണ്ടി വരും.
ആഹ് അതെ അല്ല നമ്മളിങ്ങനെ ഒരാഴ്ച ത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് നമ്മൾ എന്തൊക്കെ തിന്നുന്നു അതൊക്കെ രാവിലെ ഒരു കുഞ്ഞ് മുട്ട ട്ട തിന്നാലും ഒരു മിഠായി തിന്നാലും നമ്മൾ എഴുതി എഴുതി വെക്കുവാണെങ്കില് അടുത്ത മാസം ആകുമ്പം അല്ലെങ്കിൽ അടുത്ത ആഴ്ചയൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് നോക്കാം ഏത് സെയിം സാധനം തന്നെ കഴിച്ചിട്ടാണോ വരുന്നതെന്ന്? എല്ലാം മെനക്കെട്ട പരുപാടിയ അസുഖം മാറണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യേ ഏഹ് അസുഖം മാറാണെങ്കി ഇങ്ങനെ ഇങ്ങനെയൊക്കെ വല്ലോം ചെയ്യണം. അല്ലാതെ ഡോക്ടർമാര് അത് ഇത് അത് പറയും ഇത് പറയും. എല്ലാം ഒന്നും നമുക്ക് കേക്കത്തൊന്നുല്ല നല്ല
എ പറയും ഇനി അഥവാ അങ്ങനെ വരുമ്പോ ഇജ് ശ്രദ്ധിക്ക് ഇജ് എന്തൊക്കെ തിന്നന്ന് ചോദിച് ചെലപ്പോം. ബീഫും പൈനാപ്പിളും തന്നെ ചേരാത്തതാണ് അപ്പൊ അതില് പറഞ്ഞ അങ്ങനെ ഉണ്ടാവും. ഇതൊക്കെ അലർജി പ്രശ്നമുള്ള സാധനങ്ങളാണ് പൈനാപ്പളും ചെലപ്പം പറ്റുന്നല്ലായിരുന്നു. ട്ടും സലാഡ് പോക അങ്ങൊന്നും തിന്നാൻ പറ്റില്ല. പൈനാപ്പിള് ഈ കല്യാണത്തിലൊക്കെ പോയാലുള്ള സലാഡ് കൂട്ടൂലാകാരണം ഇതില് അയില് അരിഞ്ഞിടുല്ലോ. അപ്പോ ഓൾ പറിയ അത് ഞാൻ പറയാ അതാണ്ട് എടുത്തിട്ട് തിന്നോക്കാം പറ്ഞ്ഞ് അതിൻ്റെ നീര് തട്ടിയാൽ മതി ഓക്ക്. ഓള്ക്ക് തുടങ്ങും ചെറിച്ചിലക്കെ അപ്പ ഛർദി
പൈനാപ്പിളൊന്നും കുഴപ്പൊല്ല കുഴപ്പൊല്ലന്നല്ല എനിക്ക് പൈനാപ്പിൾ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ തിന്നാറ ല്ല അതുകൊണ്ട് അതിന് കൊഴപ്പൊണ്ടോന്ന് ന്നൊന്നും അറിയത്തില്ല ഈ പൈനാപ്പിളൊക്കെ ഒത്തിരി വിഷക്കെ അടിച്ച് വരുന്നതല്ലേ അതുകൊണ്ട് ഇപ്പഴ മറ്റേ റബൂട്ടാനും മങ്കോശിന ഒക്കെ ഉണ്ടോ വീടി വീട്ടില്?
റമ്പുട്ടാൻഉണ്ട് അത് ഞാന് മെട്ട് വാങ്ങി. ച്ചതാണ് അത് ഏ അതില്ല ഞാൻ അടുത്ത വീട്ടിലിങ്ങനെ കായ്ച്ച് നിക്ക്ണ് ണ്ട്. അതായത് അവർക്ക് വെച്ചാൽ ഒരു ചെറിയ ഫാമുണ്ട് ടൈലാണേ
ആഹാ അവിടെ യൊക്കെ നല്ല വിലയുണ്ടോ റമ്പൂട്ടാനൊക്കെ ഭയങ്കര വിലയുണ്ടോ?
ഇണ്ട് എന്താണ് നമ്മൾ പുറത്തന്ന് അങ്ങനെ മേടിച്ചിട്ടില്ല കൊറെ മുന്നേ മേടിച്ച നൂറ് നൂ ടാനൊക്കെ ഉണ്ട്. പിന്നെ പുറത്ത് പോ ഈ സീസൺ ആകുമ്പോ ഇങ്ങനെ കച്ചോടംങ്ങനെണ്ടാവൽണ്ടല്ലോ.
ഉ ആഹ്
പിന്നെ ഇവിടെ ഒരു ചെറിയ തയ്യാണ് ചെറിയതാണ് സന്തോഷം അയിന് നല്ലാണ്ട് കായ്ച്ചി ആദ്യ യ്ട്ടാണ്. ഇത് എന്താണ് ഒട്ട് അങ്ങനെ പുറത്തു നിന്ന് വാങ്ങി വെച്ചതാണ്. പക്ഷേ വലിയൊരു മരത്തുമ്മേൽ ഇതുവരെ കായ്ച്ചിട്ടില്ല. പുറത്തുന്ന് വാങ്ങി വെച്ച ചെറിയ തൈ ഈ അയ്മനെ ക
ആഹ് ആഹ്
വല്യ മരായിക്ക്ണ് അയ്മെ യാതൊരു ഇതൂല്യ പൂവൂട്ട്ട്ടില്ല ഒന്നു ലാസ്റ്റ് തോല് വെട്ടി കൊട്ത്ത് പിന്നൊന്നൂല്ല അത് ഞാന് വീട്ടീന്ന് പറിച്ചൊട്ന്നെച്ചനി.
ആഹ് ആഹ് ആഹ് ഞങ്ങളടെ വീട്ടില് റ നൊന്നുല്ല മാങ്കോസ്റ്റിനുവില്ല റമ്പൂട്ടാനുംവില്ല ആന്റിടൊക്കെ വീട്ടിലുണ്ട് റമ്പൂട്ടാനും ഉണ്ട് മാങ്കോസ്റ്റിനുണ്ട് ഒരു പ്രാവശ്യം ഞങ്ങള് അവിടെ പോകാത്തോണ്ട്
ഈയൊരു ഭാഗത്തൊക്കെ റംബൂട്ടാൻ ഇഷ്ടം പോലൊണ്ട് വീട്ടില് പക്ഷേ ഈ മാങ്കോസ്റ്റ് ഞാനാദ്യായ്ട്ടാണ് ഫാമിലിങ്ങനെ കാണും ഇബടടുത്തൊരു ഫാമ്
ആഹ് നല്ല ടേസ്റ്റാ മാങ്കോസ്റ്റിന് നല്ല ടേസ്റ്റ പക്ഷേ വെലയുണ്ട് ഇപ്പൊ ഞാനിവിടന്ന് ഒരു റമ്പൂ ട്ടാനൊരു കിലോ മേടിച്ചയ്നിരുന്നൂറ്റമ്പത് രൂപ മാങ്കോസ്റ്റിന് നൂറ്റമ്പത് രൂപായുള്ളൂ ഒരു കിലോ സീസ് സണായതോണ്ടാണെ സീസണങ്ങ് റംമ്പൂട്ടാൻ തീരാറാകുമ്പോഴേക്കും വില കൂട്ടുവര് മുന്നൂറ്റമ്പതും
അങ്ങൻത്തൊക്കെ സംഭവങ്ങള് നമ്മള് ഈ നെ സ്റ്റോ അങ്ങൻത്തേലൊക്കെ പോകുമ്പളേ ഞാനത് കഴിച്ചിട്ടുള്ളൂ എന്താണ് ആഹ് ആഹ് സംഭവം ഞമ്മള് ഇവിടൊന്നങ്ങനങ്ങട്ട് എല്ലാ കടേലൊന്നും അങ്ങനെ കിട്ടൊന്നുല്ല ഞമ്മള് നെസ്റ്റോലൊക്കെ പോകുമ്പോ ആഹ് പിന്നെയൊരു വെറൈറ്റി കാണുമ്പോ അത് വേടിക്കും അങ്ങനെ അത്രെ ഒള്ളു അങ്ങനൊരിക്കെ തിന്നിട്ടന്നൊള്ളൂ അതും ഹസ്ബന്റൊക്കെ വരണ സമയത്ത് ഞാൻങ്ങനെ കൊണ്ടോകും ഉം ഹസ്ബന്റൊക്കെ വരുമ്പളേ അങ്ങനെ പോവൊള്ളൂ നമ്മളൊറ്റക്കൊന്നും ഇവടുന്നൊരു ബസ് കേറിയ പതിനഞ്ച് മിനിറ്റില്ല നെസ്റ്റോക്കൊന്നും പക്ഷെ ഞമ്മ പോവൂല ഹസ്ബന്റൊക്കെ വരുമ്പളേ പോകൊള്ളൂ
ആണോ ആഹ് ആഹ് പിള്ളേരെ മൂന്നെണ്ണത്തിനെങ്കൂടി ഇപ്പൊ കൊണ്ടോകണം അല്ലേ
ആഹ് പി ആഹ് പിന്നെ പെരുന്നാളങ്ങനെ ഒരു പെരുന്നാള് കഴിഞ്ഞ് പിറ്റേ ദിവസൊക്കെ ഞാനോലേറ്റ് പോകും അവര്ക്ക് പൈസ കിട്ടുവല്ലോ ആരെങ്കിലൊക്കെങ്ങനെ പത്തിരുപതൊക്കായ്റ്റ് കൊടുക്കുമ്പോ ആഹ് അതേറ്റ് എന്തെങ്കിലൊക്കെ വാങ്ങണം അപ്പൊ പറയും എന്നാ പോവാന്ന് പറയും അങ്ങനൊക്കെ കൊണ്ട് പോവും എല്ലാർക്കും കൂടി പോവാം പെട്ടന്ന് പോയി
റമ്പൂട്ടാനാണെങ്കിലേ തിന്നുമ്പോ സൂക്ഷിക്കണം അകത്ത് പുഴു ഉണ്ടാവും ഓരോ വീഡിയോയില് ഞാ കണ്ടതാ നമ്മള് റമ്പൂട്ടാനില് പുഴു ഉണ്ടാവൂലാന്ന് നമ്മള് വിചാരിക്കൂല്ലോ വൈറ്റ് വൈറ്റ് കളറില് ആഹ് അതെയതെ വൈറ്റ് കളറില് കുഞ്ഞ് പുഴുക്കളുണ്ടാവൂന്നാ പറയണത് ഇൻസ്റ്റാഗ്രാമില് റീല് കണ്ടപ്പോ കണ്ടതാണെ എന്തിന് നമ്മള് റമ്പൂട്ടാനില് പുഴു ഇല്ലാന്നല്ലേ വിചാരിക്കണത്
ശെരിയാണ് നമ്മള് നോക്കാന്യല്ല പൊളിക്കാ തിന്നാ
ആഹ് അതെയതെ
ആഹ് ഇപ്പീ മഴ സീസണാവുമ്പളാവും വെര്ണതൊന്നാമത് മഴ അങ്ങ ഇപ്പം ഇവടെ ആഹ് മറ്റെ ചാമ്പക്കയുണ്ടായ്നു ആഹ് റോസ് ചാമ്പക്കല്ലെ ഉള്ളില് കുരുവില്ലാത്തൊരയ്റ്റം അത്
ഇത് നെറച്ചും പുഴുവല്ലേ
അത് എന്താണ് അത് സംഭവം എന്താച്ചാല് അത് വേ കായിച്ക് അത്യാവശ്യാവുമ്പോ പഴു ക്കലൊടങ്ങീ മഴ സീസണിലാവും പഴുപ്പ് വരിയാ മഴ സീസണിലാവും അപ്പത് പുഴുവരും
ആന്നെ ആഹ് പു പുഴുവാ ചാമ്പയ് ക്കാതെനിക്കിഷ്ടല്ല എനിക്ക് പുഴു കണ്ടാ പിന്നെ തിന്നാൻ തോന്നില്ല
ആഹ് അതാണെങ്കി പുഴു പുഴൂന്ന് പറഞ്ഞാല് ഒരൊന്നന്നര പുഴു ആവും അത് മൊത്തം ഇങ്ങട്ട് ഒരു
ആന്നീ കുനുകുനാന്നുള്ള പുഴുക്കളാ മൊത്തം പുഴുക്കളായിരിക്കും
ഉം അപ്പൊ അതോണ്ടന്നെ തീരെ കിട്ടൂല അത് ആ പഴുക്കാനാക്ണ സമയത്ത് മഴ പെയ്യലൊടങ്ങും
ആഹ് അതെ
ആഹ് ഞാൻ പറിയ് എപ്പളും അത് തിന്നാ നല്ല പോലെ കിട്ടീനി പ്പഹ് സംഭവം ആ പഴുക്കാനാവ്ണെന്റെ മുന്നെ തന്നെ അത് എപ്പളും പറിച്ചിട്ട് ഈ കിളികളന്നെ അത്യാവിശ്യാ അയ്മ വന്നിരിക്കുമ്പ തന്നെ വീഴും അത് അപ്പം പറിച്ചിട്ടന്നെ പ്പം അങ്ങനെ പച്ചേല് തിന്നും ഉപ്പ് കൂട്ടി തിന്നും ആ അങ്ങനെയൊക്കെയാണ് ശരിക്ക് നല്ല മധുരാണത് ഉം നല്ല മധുരാണത് ശരിക്ക് പഴുത്ത് കിട്ടാണെങ്കില് നമുക്കൊരു വള്ളം ഒരു ജ്യൂസൊക്കെ കുടിച്ച ഫില് തോന്നും കാരണം അത്രയും ഉള്ളിലൊരു വെള്ളാണ് ഏഹ് അപ്പൊ അതുപോലത്തൊരു ചാമ്പക്കേണത് ഉള്ളില് കുരുല്ലാതെ കടിക്കുമ്പോ തന്നെ ങ്ങനെ വെള്ളം വരാണ് അങ്ങൻത്ത ചാമ്പ ഹലോ